അലോ ആ കേക്കുന്നുണ്ട് തിരക്കാണോ ആഹ് ഓ പ്രത്യേകിച്ച് ഒന്നൂല്ല ഫുഡൊക്കെ കഴിഞ്ഞോ
ഇല്ലിലില്ല ഞാൻ വന്നിട്ട് കുറച്ചു നേരല്ലേ ആയുള്ളൂ ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ വേറെ ഒരു കേസ് കെട്ട് പോകേണ്ടി വന്നു ആഹ് ഒരു എബിയുടെ കാര്യം ഞാൻ ടോള്ളോരേബിടെ ഒരു പ്രശ്നം അപ്പം ജർമ്മനിലാരുന്നു അപ്പോ അവൻ്റെ ഒരു വിഷയം അതവിടെ കുറച്ചേരുടെന്നൊക്കെ അവന്റെ വഇവര് കൂടെ രണ്ടു പേര് ചേർന്നാ ജർമ്മനിക്ക് പോയിരുന്നതെ
ആഹ് ആഹ്
ആഹ് ജർമ്മനില് വെച്ചിട്ട് അഹ് അന്നിട്ട് ഇവരവിടുന്ന് ജർമ്മനിന്ന് ഇങ്ങ് പോരുന്നാര്ന്നു ആഹ് അപ്പം പുതിയ വേറെ കൊറെ പേർക്ക് അഹ് ഇവിടുന്ന് പുതുതായിട്ട് ജർമ്മനി പോവാൻ വേണ്ടി കുറേ കുട്ടികൾടെന്ന് പൈസ മേടിച്ച് പൈസ മേടിച്ചിട്ട് ഈഹ് ഇവളാണ് ജർമ്മനി നിൽക്കുന്ന അവള് വഴിയാണ് കൊടുത്തത്
അത്ശെരി
അന്നിട്ട് പക്ഷേ അ ആഹ് അവള് അവൾടക്കൗണ്ടിലായിട്ട് കൊടുത്ത ഈ പിള്ളേരെല്ലാം ഇട്ട് കൊടുത്തപ്പം തിരുളം പിള്ളാർടെന്നെക്കെ പൈസയെക്കെ മേടിച്ച് കട്ടത പക്ഷിപ്പം അവർക്ക് ജർമ്മനിക്ക് പോവാൻ വേണ്ടി വിസ റെഡിയാക്കാൻ വേണ്ടി അപ്പ അത് ഇവളെന്തെയ്‌തെന്നോ മറ്റേ ജർമ്മനില് ഇവര്ക്ക് ഇവരെ കൊണ്ടുപോയൊരു ആളുണ്ട് ഒരു ജർമ്മൻകാരി ഉണ്ട് അപ്പൊ അവർക്ക് കൊടുക്കാനൊന്നും പ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എല്ലാവരുടേന്നും പൈസ മേടിച്ചത് അപ്പോ ജെബി ഈ എബീന്ന് പറഞ്ഞവൻ ആഹ് കുറേ പേരുടെ കയ്യിന്ന്ക്കെ കുറെ പേർ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരാൾ വഴി കൊണ്ട് പോകാകാമെന്നും പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് കൊടുത്ത് ഇപ്പം പൈ അവൻ പൈസ ഒന്നും മേടിച്ചില്ല
ആഹ് മറ്റവൻ
ആ മറ്റേ പെണ്ണിന്റെ ഇ ഇവര് ഈ പെണ്ണും പെണ്ണെന്നു പറയുന്ന ആള് ഇവ ഇവർ രണ്ട് പേരും ഒരുമിച്ച് ജർമ്മനി പോയതാ മറ്റേ അദ്ദേഹം മറ്റേ ജർമ്മൻകാരി വഴി അപ്പൊ ജർമ്മൻകാരിക്ക് കൊടുക്കാനെന്നും പറഞ്ഞോണ്ട് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവർ ഒരുമിച്ച് ജോലി ചെയ്യായിരുന്നു മറ്റേ പെണ്ണ ഇവനും
ഉം ഹും
അങ്ങന എന്നിട്ട് പൈസ എല്ലാം മേടിച്ചിട്ട് പത്തിരുപത് ലക്ഷത്തോളം മേടിച്ചിരുന്നു
എല്ലാരുടെയും കയ്യ്ന്ന് കൂടെ ആഹ്
മേടിച്ചേ പലരും പല പല രൂപകളാണ് കൊടുത്തതേ അന്നിട്ട് ആ അവളെ ഇവള് ഇവിടെ ആലപ്പുഴക്കാരിയാ മറ്റേ പെണ്ണെന്ന് പറഞ്ഞ് മേടിച്ച പെണ്ണേ
അത് ശരി
അവളെന്നിട്ട് ഈ പൈസ അവളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുത്തിട്ട് മറ്റേ പിള്ളേർക്ക് മറ്റേ ബേ ജർമ്മൻ ഉള്ളേ ഇവരുടെ ഇൻറർമീഡിയറ്റായിട്ട് നിൽക്കുന്നവരെ കൊണ്ട് പോയി അവരുടെയൊക്കെ പൈസയൊന്നും കൊടുത്
കൊടുത്തില്ല ആഹ്ആ
അപ്പോ അവൻ സ്വാഭാവികമായിട്ടും ഈ പിള്ളേർക്ക് വിസ വരില്ലല്ലോ ശെല കാര്യങ്ങളൊന്ന് റെഡി ആവില്ല അങ്ങനെ ഏ ഈ ഓ ബുദ്ധി മൊട്ട് ഇവരെല്ലാവരും ഇവന്റെ വീട്ടില് തെരക്കി വന്നു
അത് ശരി
വീടൊക്കെ വസ്തു ഒക്കെ വിറ്റിട്ട് എട്ടൊമ്പത് ലക്ഷം ഇവര് കൊടുത്ത്
അത് സാ
എന്നട്ട് കൂടാതെ ഈവ് ഇവര് ഇവൻ്റെ കയ്യിന്നും പറ്റിച്ച് ഇവര്ടെ വീട്ടിൽ വന്ന് ഇവിടെ കല്യാണം ആയിരുന്ന് കല്യാണത്തിനി ഒര് പൈസെയുടെ ആവശ്യണ്ടെന്ന് ആഹ് പറഞ്ഞപ്പോ ഇവ ഇവരുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് വേറെ ആരുടേന്നോ അമ്മ വേറെ ആരുടെന്നോ ഒമ്പത് ലക്ഷം മറിച്ചും കൊടുത്തു ഇവർക്ക് രേഖകളൊന്നു ഇല്ല അപ്പ ഞങ്ങൾ ഇപ്പൊ അഡ്വക്കെറ്റിനെ വല്യൊരു അഡ്വക്കേറ്റിനെ പോയി കണ്ടതാ പുള്ളി ഹൈക്കോടതി അഡ്വക്കേറ്റാണ് പുള്ളിടെ സമയം കിട്ടാൻ വല്യ പാടാന്നേരം ഞാൻ പുള്ളിയുടെ പരിചയം കൊണ്ട് പുള്ളിവരാൻ പറഞ്ഞു അപ്പൊ വിഷയം എന്ന് പറഞ്ഞാൽ ഇ ഇവരെല്ലാരും ഇവൻ്റെ വീട്ടിലാ വര്ന്നെ
ഓ അതൊര് സങ്കടവാ അതാ ഈ സത്യത്തില് ഈ നിരപരാധികളായവരാണ് ആ ഈ സത്യത്തില് നിരപരാധികളായവരാണ് എപ്പഴും ഇതായിട്ടിരിക്കുന്നെ അവരെ ഒന്നും ചെയ്യ് ല്ല ലാസ്റ്റ് എല്ലാം അവര്ടെ മേള്ലാവുകയും ചെയ്യും
അങ്ങനെ ഇവൻ ആ പാടെ ബുദ്ധിമുട്ട് നൽക്കുക അപ്പം ഇവൻ കൊണ്ടത് കേസ് കൊടുത്താനത്തിൽ വേറൊരു വിഷയവും വരും അതുകൊണ്ടാണ് ഈ ഞാൻ വക്കീലിൻ്റെ അടുത്ത് പോയത് കേസില് കൊടുക്കാ കൊണ്ടാണ് ഇവൻ ഇവിടെ വന്നതേ ഇവിടുത്തെ ഇവന്റെ അറിവോട് കൂടിയണല്ലേ പൈസ അവര് കൊട് ത്തത് ഇവൻ വേടിച്ചിട്ടില്ല എങ്കിൽ പോലും അപ്പൊ അവ ഇനി ഇൻകാഈസ് ആരെങ്കിലും പറയുകയാണ എനിക്ക് ചെലപ്പ അവൻ പറയുമ്പം ഇത് ഇവനോടെ ചേർന്നാണ് ഇത് പൈസ മേടിച്ചതെന്നൊരു ആഹ് പിന്നെ ഇവൻ ഏജന്റ ആക്കി വെച്ച കഴിഞ്ഞാൽ ഇപ്പം അകത്ത് പോകും ഇവന് പിന്നെ ജർമനി പോക്ക് ഒന്നും നടക്കത്തില്ല
ഓക്കേ ഓക്കേ
നാലാം തിയ്യക്കകത്ത് പോകണ്ടതിരി ഇച്ച് കൊണ്ടതാ അവൻ ആ ചെന്നപ്പം വക്കീലും പറഞ്ഞ് കൊടു കത്യ അത ഇപ്പൾ എഏനെങ്കിലും തൽക്കാലം ജർമ്മനിയിൽ പോകും എന്നിട്ട് അവിടെ നിന്നിട്ട് ഇവക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത് ആഹ്ആ അങ്ങനെയല്ലേ വേ ഷോഫി പെരുമ്പഴ ഷോഫി ടെക്സ്റ്റിൽസ് നടത്ത്ന്ന പുള്ളീം അവനും ഉണ്ടായിര് ഷോഫിയും ഒണ്ടാരുന്നു അഡ്വക്കേറ്റിനെ കണ്ടങ്ങനെ കാര്യോക്കെ പറഞ്ഞ് പോരുന്നു ഇവൻ ഒരു ശുദ്ധഗതിക്കാരനാണ് ഇവനെ ഞാൻ പഠിപ്പിച്ചതാ ഇവനെ വെറും ഇവൻ വെറും ഇതായിശുദ്ധനായി പോയി ആരു ചോദിച്ചാലും കൊടുക്കുന്ന ഒര അവസ്ഥയും ഇപ്പഴും അവനീൻ്റെ ഇന്റെ അല്ല ഇവന്റെ അവസ്ഥ ഇവനറിയാം ഇവൻ ഇവരെല്ലാരെയും വിശ്വസിക്കുക ഈ പറഞ്ഞ പിള്ളേരെ എല്ലാരെയും ഇവ വിശ്വസിക്കുക ചിലപ്പോ ഇവരാരെങ്കിലും ചെന്നൊരു മൊഴി മാറ്റിയ ഇവൻ അകത്തായിപ്പോകും
ഓ അതെങ്ങനെയുണ്ട്
ന്നൊക്കെയാണ് ഇവൻ്റെ വിശ്വാസം പിന്നെ ആ അങ്ങനെ ഇവ ആ പിള്ളേരോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെ കുറെ പൈസ എട്ട് ഒൻപത് ലക്ഷം രൂപയോളം കൊടുത്ത അല്ലേ
ഓ
അങ്ങനെ ആകെ ഇവാനാകെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് ന്തോ ചെയ്യന്ന് പൈസ കയ്യിന്ന് പോയാ പിന്നെതിരി ച്ചു കിട്ടാൻ വലിയ പാട
മറ്റേ മനീഷയുടെ കാര്യം എന്തോ ആയി ആ വിളിച്ചായിരുന്നോ പിന്നെ
മനീഷെ വിളിച്ചിരുന്നു മനീഷെ വിളിച്ചിരുന്നു മനീഷയുടെ ആ കുഞ്ഞമ്മയാണ് വിളിച്ചത് മറ്റേ എന്തോ ഒരു സാധനം വെക്കണന്ന് പറഞ്ഞില്ലേ മന്നെ അത് ആ അതിനണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ പാടല്ലേ അത് ആ എന്തണ്ട് ഈ രണ്ട് സീനും വെച്ച് എന്തോ ഇതാണ്ട് കംപ്രഷനോ അതണ്ടൊക്കെ ചെയ്യുന്ന സാധനം ഇമ്പ ആ അങ്ങനെ ആ അപ്പോൾ അത് ഇന്നലെയാണ് കഡേൽ നിന്ന് മേടിച്ച് വച്ചു പൈസ കൊടുത്തില്ല എന്ന് പറണ്ടാണ് എന്നെ വിളിച്ചത് അ പൈസ കൊടുക്കപ്പ യും അങ്ങനെ ഞാൻ ഇന്നലെ വന്ന ആയിരത്തി അഞ്ഞൂറ് ഇട്ട് കൊടുത്തരുന്നു ഇപ്പ എന്റെ കയ്യിന്ന് എടുത്തിട്ട് ഞാൻ കൊടുത്തു ഞാനത് അടിയതില്ല അട ആയിര അഞ്ഞൂറ് ഞാൻ കൊടൂ ത്തു
ഉം അത് അത് ആട് അങ്ങനെ ഗ്രൂപ്പിന്റെ പ്രേരിരില്ല സ്വന്തമായിട്ട് കയ്യിൽന്ന് കൊടുക്കേണ്ട ല്ലല്ലോ അതാത് ഗ്രൂപ്പിൽ പറഞ്ഞ അതങ് ആടാക്കിയാൽ മതി
അതെ അതെ പിന്നെ ഇന്ന് പഞ്ചായത്ത്‌ ദിവസട്ട് വിളിച്ചായിരുന്നല്ലോ
അഞ്ഞ
അപ്പൊ അവര് അവര് ഇവരെടുത്ത് വിളിക്കാ അവര് സഹായിക്കാ എന്ന് പറഞ്ഞെ വിളിച്ച അപ്പോ അവര് അവര് പൈസ ഇട്ട് തരാന്നണ്ട് പറഞ്ഞു രണ്ടായിം രൂപ അവര് ഇട്ട്ന്ന്
അത്ര ആവട്ടെ ബാക്കി പിന്നെപല് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നവരുടെന്ന് വാങ്ങിച്ച സഹായിച്ചാ ഇപ്പൊ പറഞ്ഞോണം വേറെ ആരും ഇല്ലല്ലോ
നിർവാഹ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവര് എനിക്കിട്ട് അന്ന് സണ്ട റ്റു ഉം ഞാൻ അവർക്ക് ഇട്ടു കൊടുത്തു
ആഹ് ആ ആ നമ്മളെ കൊണ്ടിപ്പോ അങ്ങനെയൊക്കെയല്ലേ പറ്റത്തോളോ അല്ല എന്തായാലും എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നിടം വരെ നിന്നിട്ട് പിന്നെ മറ്റേ ഇപ്പ മറ്റ പദ്ധതികളോക്കെ ഇല്ല കാൻസർ രോഗികൾക്കുള്ള പദ്ധതി അതിലൊക്കെ അപ്പൊ അവർക്ക് പെൻഷൻ ഉണ്ടന്ന് പറയുന്നു
രണത്തിന് മാത്രമായി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മറ്റ രണ്ടെണ്ണം അ അടു വെക്കുമ്പോഴേക്ക അത്ര ഇരായില്ല അന്റെ പൈസ കൊടുക്കണ്ടേ
ഇപ്പൊ രണ്ടിലും ഉണ്ടോ രണ്ടിലും സർജറിയ
രണ്ടിടത്തും വെക്കണോന്നണ്ട പറഞ്ഞന്നോ എന്നൊക്കെ പറയാുന്ന എനിക്കറിയാംവരുടെ കാര്യം ഉ അത് ഇവർക്ക് ഇവർക്ക് വന്ന് വാട്സാപ്പ ഇല്ല ഇട്ട് തരരുന്നു പിന്നെ നമ്മൾെന്തോ പറയുന്നേ
അല്ല എന്നാലും എന്തോ ഡോക്ടർ അതിനെ പറ്റി പറഞ്ഞതന്നെങ്കിലും നമുക്ക ഒന്ന് അറിയാൻ പറ്റിയാ നമുക്ക് അറിയാരുന്നല്ലോ
ആ അല്ലെ അത്പ്പ ഇതിൽ പറഞ്ഞത് പറഞ്ഞാൽ അറിയാൻ വാട്സാപ്പിൽ എന്തങ്കിലും കാര്യങ്ങൾ കുറിച്ച് തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ
അതാണ് ഉം വീട്ടിൽ വന്നാ നമുക്ക് അല്ലേ പോയന്ന് കാണിയോ എടുക്കയോ അല്ല എന്ത് ന്നറിയ
ഉം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എടുക്കുമെന്നാ പറഞ്ഞ വരാനട്ടെ അതാ ഇനി ഒരാഴ്ചൊക്കെ എടുക്കും ഈ ഓ എ ഷുഗർ ഹൈ ആയ
ആ ഷുഗർ ഉണങ്ങിയാലേ മറ്റേനാത്ത് അത് ഗ്രാഫ്റ്റിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ
അതെ അതെ അതെ അന്ന് പഴുപ്പും ഒക്കേ കുറെ ഇപ്പ കുറവുണ്ടെന്ന് തോന്നുന്നു പഴുപ്പ് അ
ആഹ് അതാ മറ്റേ കമ്പർഷ ആ മിഷീൻ ഇത് ശരിയ വെക്കുമ്പോ അത് കൊറ അത് വഴിയല്ല കാരണം അതീന്ന് വരുന്ന ഇതിപ്പോ പകർച്ച അതിനകത്തുന്ന് വരുന്ന പകരുന്ന അണുക്കളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമല്ലോ അപ്പ അതുകൊണ്ടാണ് അത് മിഷൻ അ അതുവരി എടുക്കുന്നത് അപ്പൊ ആ ആഹ് അതെ വ് ട്രെയിനേജും അതൊക്കെ ഇതെല്ലാം ബസ്സും എല്ലാം കാണത്തില്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെ വേറെന്താ
വേറെന്തോണ്ട് വിശേഷം
വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെപോന്നു
മോൾഡാ എക്സാം എന്തായി
ഇന്നും കൂടെ നാളെയും കൂടെ ഉണ്ട് ഇന്ന് കൊഴപ്പമല്ലായിരുന്ന് ഒരു വിധം ഏ ആഹ് നാളെയും കൂടെ ആകുമ്പോ എല്ലാം കഴിയും
ആഹ ആ ആ മറ്റേത് കൊടുത്തോ അവിടെ കൊടുക്കാനുള്ളത് കൊടുത്തോ
ഇല്ലില്ലാ പോയില്ല നാളെയോ നാളെ അവളുടെ നാളെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോയി കൊടുക്കാമന്ന് വിചാരിച്ചു പതിനഞ്ചാം തീയതിയ ലാസ്റ്റ് ഡേറ്റ് ഒന്നിന്റെ പതിനഞ്ചും ഒന്ന് ഇരുപത്തഞ്ചും അപ്പൊ കൊഴപ്പമില്ല ഡേറ്റ് ഉണ്ട് രണ്ടും കൂടി ഒരു ദിവസം അങ്ങ് പോയി കൊടുക്കാന്ന് വിചാരിച്ചു ആ കൊടുക്കണം കൊടുക്കണം ഉ പിന്നെന്തുവാ വേറെ
ഇന്നലെ പിന്നെ ഞങ്ങള് അവിടെ വന്നായിരുന്നു വാപ്പാലെ ഒരു പാലുകാച്ചി വന്ന കാര്യം പറഞ്ഞിരുന്നു അപ്പൊ നിങ്ങളുടെ അതിലു ലൂടെ അല്ല ഞങ്ങള് ചെയ്ത ഓടനവട്ട നെടുമൺകാവ് വന്നപ്പോഴേ
ആ ഇടത്തോട്ട് തിരിഞ്ഞു പോയി ആഹ ഹ ഹ
അന്ന് ഓടനവട്ടം ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ലെഫ്റ്റ് അല്ലേ രണ്ടാമത്തെ ആ വടുങ്കാ വും തിരിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ലെഫ്റ്റ് ഓടനാവട്ടം വഴി വാപ്പാല
എനിക്കറിയാം നല്ല വഴിയല്ലേ അത് രണ്ടു സൈഡും കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ കാണാൻ നല്ല ഭംഗിയള്ള സ്ഥലം അല്ലേ ആഹ രണ്ട് സൈഡിലും അങ്ങ് കാടുപോലെ നല്ല റോഡ് കുഴപ്പമില്ലാത്ത റോഡാ
അതെ അതെ അങ്ങനെ കുറെ പോണമായിരുന്നു ഇതെ ഇറക്ക കോ ഗൈ കുറ ഉണ്ടായി ഈ എരപ്പൻകുട്ട വെള്ളച്ചാടന്ന് സാധനം അ അടുത്താണ് പക്ഷെ അത് അവിടെ വെള്ളമൊന്നും ഇല്ലന്ന് പറ അവിടെ പോയില്ല
ആഹ പക്ഷെ നല്ലതാ ഒരുപാട് പേര് പോയിട്ട് റിവ്യൂ ഇട്ടേക്കന്ന കണ്ട നല്ലതാ
ആഹ് ഇപ്പൊ അവിടെ വെള്ള ഒന്നും ഇല്ലെന്ന അവര് പറയത് ആഹ പക്ഷെ അങ്ങനെ അവിടെ വലിയ ഇതന്ന ഇല്ലന്ന് പറ അവര് പറഞ്ഞു പിന്നെ നമ്മളങ്ങട്ട് പോയില്ല
ഓ ആ വീട്ടുകാാര് പറഞ്ഞോ
ആ അവര് പറഞ്ഞു
ആഹ് പക്ഷെ ഇവിടെ അടുത്തന്നൊക്കെ പിള്ളെ ആ ആൾക്കാാര് പോയിട്ട് പറഞ്ഞു നല്ലതാക്ക
ഇപ്പഴായിരിക്കില്ല നേരത്ത ആയിരിക്കും വെള്ളം ഉണ്ട സമയത്തെ കാര്യ ആയിരിക്കും അതാ അതാണ് അതാണ് പിന്ന ഇഞ് വന്നപ്പോഴത്തേക്ക് ഏഴുമണിയക്ക കഴഞ് ഞങ്ങ എത്തിയപ്പോഴേക്കക്ക്
അത് ശെരി അത് ശരി ഒത്തിരി പേരുണ്ടായിരുന്നോ
ആഹ് കുറെേരുണ്ടായിരുന്നു ഞങ്ങള്ൾ ട്രെനിൽ പോുന്നേ ബാച്ച ഉണ്ടായിരുന്നില്ല പഴയ ബാ
ഓ ട്രെയിനിലുള്ളവരെല്ലാരും കൂടും ുന്നല്ലേ
ഓ അല് അതില ഒരു കൊച്ചിന്റെയാണ് ഈ പല്യാച്ച വീട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ ജോലി ചെയ്യുന്ന കൊ ച്ചുണ്ടായിുന്നത് അതിൻ്റെയാണ് അപ്പം ഷാബ് പോരാത് പറ്റിച്ചോള എൻന്റെ വണ്ടി എടുക്കാ ഈ വണ്ടി സർവീസ് ഒക്കെ ആ ഇരിക്കുകയല്ലായിരുന്നോ
ഉം ഹം ഹം
അപ്പതൊ ഞാൻ എടുക്കാ ഇട്ടിരിക്കുന്നണ്ടിയല്ലേ അതുകൊണ്ട് ടയറൊക്കെ കാറ്റ് കുറഞ്ഞ പിന്നെല്ല റെിയാക്കിയതേ ഉള്ളായിരുന്നുപ്പ സാബുവിന്റെ വണ്ടി ഉണ്ടന്ന് വിചാരിച്ചി് സാബൂ ഒന്നുംട്ട് ഞാൻന്നെ ഇതൊന്നും ചെയ്തില്ലായിരുന്നു സമയപ സാപൂ ഞാന അത് വേറത്ണ്ണാറശാല കയിിക്കുവേ വരാൻ പറ്റത്തല്ല
പിന്നെ എന്തു ബാക്കിയുള്ളവരെ എല്ലാവരുംൂടെ പോയാോ
കൊണ്ടറവാ നീക്കല്ലേ പിന്നെ ഞാനെന്ത് ചെയ്ത് ഈ കാർ എടുത്തുകൊണ്ട് പിന്നെ പോയി
ആഹ ഹഹ് ഹഹ ഹ
അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു ഇനി നമ്മുടെ കൂടെ വരുന്നവര് ഗർഷാദ് ഉണ്ട് ഗർഷാദിൻ്റെ കല്യാണം അടുത്ത മാസം ജൂൺ പതിനഞ്ച് അവർ ഇന്നല്ല എല്ലാവരും വിളിച്ചു അവൻും ഗൾഫിൽ പോയായിരുന്നു ഇവിടുന്ന് ട്രെയിനിൽ കുറ ആൾ വന്നിട്ടേ ആ ആ അതിനല്ല തീർച്ചാണ് അവ ഇപ്പം വന്നു ആ മൂന്നാംകട്ടിന്ന കിട്ടുന്നത് അപ്പ അതിന്റെ കല്യാണം ജൂൺ പതിനാാല കൊണ്ടാണ്
ഉം ഹം ഹ
വിടെ അതിന്ന് നമ്മല്ണം കഴ പോയില്ലേ കൊച്ചല്ലേ അണം കഴത്ത കൊ അതിന്റെ കല്യാ ഇപ്പ ഫിക്ായി ഞ്ഞ അപ്പ അവ ഇങ്ങനും വന്നിട്ടുണ്ടായിരുന്നു ഏ ആ പാലച്ച പോയ അപ്പ അവന്റെ പയര മന്ത്രി ണ്ട കൊച്ചിന്റെ ഫിക്സ് ആക്കി വെച്ചിരിക്ക
ഓ അത് ശെരി
ആ
ലേഡീസ് ഒക്കെ ഉണ്ടായിുന്നോ വാന് ഉ ഹ ഉ ഹ
അങ്ങനെ അങ്ങനെയൊക്കെ കുറ കാര്യങ്ങളൾ അങ്ങനെ കുഞ് വന്ന് വന്നപ്പോ താമസിച്ചു പോയി
ആഹ് ഹഹ് ആഹ
എന്താ ഉണ്ട്
ിക്ക
ഓക്കെ ഓക്കെ